പ്പോ
ആഹ് ഹലോ
ആഹ് ഇപ്
ഹലോ
ഹോ
ആഹ് അതെ അതെ
ആഹ് അതാ മറ്റേ അവക്ക് ഏത് ജോ ജോലിയാണെങ്കില്
അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് എയർ ഹോസ്റ്റസ് ആവാനായിരുന്നു താല്പര്യം പക്ഷേ അത് നടക്കൂല അങ്ങനെ പ്രത്യേകിച്ച് ഐഡിയ ഒന്നുംഇല്ല
അത് ശെരി ഇന്നത്തെ കാലത്ത് ഇന്ന് അല്ല ഇന്നത്തെ കാലത്ത് പണ്ട് കാലം പോലെയല്ലല്ലോ ഒരുപാട് കോഴ്സുകളുണ്ട് ഒരുപാട് സാധ്യതകളുണ്ട് അപ്പൊ കൃത്യായിട്ടുള്ള ഒരു നിലപാട് വേണ്ടേ
ആഹ് വേണം എന്നാ വേണം പക്ഷെ ഇപ്പൊ എന്തിയ്യാൻ കൊറെ മനസ്സിലിങ്ങനെ കുന്നുകൂട്ടി വെച്ചേക്ക്‌ അതൊന്നും നടക്കൂല്ല അതുകൊണ്ടാണ് ഇങ്ങനെ നടക്ക്ന്നെ ഇതാകുമ്പോ എന്ത് വേണെ വരട്ട കുഴപ്പമില്ല
ന്ന് പറയാൻ അത് നമ്മള് അതിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചാലല്ലേ നടക്കൂ
അയിന് വീട്ടുകാര് സപ്പോർട്ട് ചെയ്യണ്ടെ എങ്കിലല്ലേ ശരിയാവൂ
വീട്ടുകാരപ്പൊ എന്ത് പഠിക്കാനാ സപ്പോർട്ട് ചെയ്യു സപ്പോർട്ട് ചെയ്യുന്നെ എന്ത് പഠിക്കണെന്ന പറയുന്നേ
എന്റെ അടുത്ത് അങ്ങനെ ചോദിച്ചാ ഒന്നൂല നിന്റെ ഇഷ്ടം ഇങ്ങനെ പറയിം ഞായി അപ് പ്പൊ എന്റെ ഇഷ്ടത്തിന് ഞാൻ ഇതുപോലെ പറഞ്ഞ് എനിക്ക് എയർ ഹോസ്റ്റസ് ആവണം
ഓക്കെ ഇപ്പൊ ഇപ്പൊ ഇപ്പൊ പഠിക്കുന്ന സബ്ജക്റ്റ് ഏതാ അതിന് കൊടുത്തതൊക്കെ
കൊടുത്തത് മറ്റേ ഡിഗ്രിക്കാണ് ഞാൻ കൊടുത്തെ
ഓ ഏതാ അപ്പൊ ഉദ്ദേശിക്കുന്നെ
ബി എ ഹിസ്റ്ററി ഹിസ്റ്ററി ആണ് വെച്ചേ ഹിസ്റ്ററീം വെച്ച് സോഷ്യോളജി വെച്ച് മലയാളം വെച്ച് ഇംഗ്ലീഷും കൂടെ വെക്കേണ്ട ആയിരുന്നു പക്ഷെ
ആഹ് ഓക്കേ അപ്പൊ അത് പഠിച്ചു കഴിയട്ടെ അത് പഠിച്ചു കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ആറു മാസത്തെ നല്ല കോഴ്സ് കാണും അപ്പൊ ഏതെങ്കിലും അത് എടുത്തിട്ട് ജോലിക്ക് കയറാലോ അല്ലേ
ഇത് ഡിഗ്രി എല്ലാരും പറയും ഡിഗ്രി എടുത്ത വർക്ക്‌ ഒരു സ്കോപ്പും ഇല്ല ചുമ്മാ എടുക്കണേ ആ പഠിച്ചവര് അങ്ങനെയാണ് പറഞ്ഞ് കൊണ്ട് നടക്കുന്നെ പക്ഷെ ഈ പി എസ് സി പഠിക്കുന്നവർക്ക് അത് എളുപ്പമാണ്
അതായതൊക്കെ നമ്മള് ഓരോരുത്തര് നമ്മള് അധ്വാനിക്കുന്നതിന് അനുസരിച്ചിരക്കും അപ്പൊ ഇയാള് ഡിഗ്രി ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ ഒരു കോഴ്സ് ചെയ്താ മതി
ആഹ് ഏതെങ്കിലും കോഴസ് ചെയ്യണം എനിക്ക് ഇത് ഞാനീ മറ്റേ ഈ ചുമ്മാ ഇങ്ങനെ ഈ മ്യൂസിയത്തിൽ ഇങ്ങനെ നിക്കാൻ ഇഷ് ടം ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ചുമ്മാ നെറ്റിലൊക്കെ നോക്കിയപ്പോ ഏഹ് കൂടെ തന്നെ മ്യൂസിയം ഗൈഡ് ആയിട്ട് എന്തോ നിക്കുന്ന ഒരു കോഴ്സ് അത് നാല് ആഴ്ചത്തെ അതിന് ഡിഗ്രി വേണോ എന്നാണ് പറഞ്ഞത് ഓ
ഓ
അത് നോക്കാന്നില്ലേ
ആഹ് അങ്ങനെ ഇയാക്ക് അ അവിടെ പോയിട്ട് നിക്കാനാണ് ഇഷ്ടമെങ്കില് അത് ചെയ് ഓക്കെ ഡിഗ്രി എയുതെടുത്തിട്ട് ലാസ്റ്റ് ഇയറില് ആ ഒരു നാലാഴ്ചത്തെ പരിപാടി ചെയ്താൽ മതി അപ്പൊ പിന്നെ അങ്ങനെ ജോലി ചെയ്യാലോ
ആഹ് അതെ അതെ ആ അതെ അപ്പോ ഒരു കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കി അതൊരിതാണ് ആരെയും ആശ്രയിക്കണ്ട ഇതിപ്പോ ഞാൻ ഇവിടെന്ന് ചോദിച്ചപ്പോ
ഓക്കെ ഓക്കേ അപ്പൊ എന്റെ എന്റെ കാര്യം എന്ന് പറയുന്നത് ഞാൻ ഖത്തറിലേക്ക് പോകുന്നത് അപ്പൊ അവിടെ യുദ്ധം കാരണം പ്രശ്നം ഉണ്ടായല്ലോ
ആ ഓ അവിടെ അവിടെ പോണോ
ആ അപ്പൊ അത് പോകാൻ പറ്റാതെ ഇരിക്കുകയാണ് അതുകൊണ്ട് തൽക്കാലം നാട്ടിൽ തന്നെ ഉണ്ട് ആ യുദ്ധം തീരുവാണെങ്കിൽ പോവാന്ന് വിചാരിക്കുന്നു പുറത്തേക്ക് പോവാൻ താല്പര്യം ഉണ്ടോ
പുറത്ത് പോവാൻ എന്താച്ച എനിക്ക് വേറൊരു ഓഫർ വന്ന് ജർമ്മനിയില് ജർമ്മനിയില് പോയി നേഴ്സിംഗ് പഠിക്കാൻ എന്റെ ചെലവൊക്കെ നോക്കാന്ന് പറഞ്ഞു
ആ
പക്ഷെ എന്റെ പപ്പയ്ക്ക് ആർക്കും ഇവിടെ ആർക്കും ഇവിടെ താല്പര്യന്ന് വെച്ചാ എനിക്ക് എനിക്ക് നല്ല ഇഷ്ടം ഉണ്ടായിരുന്നു പിന്നെയും ഏ ഞാൻ ഒറ്റക്കാണ് എന്ന് വെച്ചാ ഒരു മൂന്ന് വർഷം അത് കുഞ്ഞിലെ ഞാൻ ഒറ്റയ്ക്ക് കൂടെന്നുമല്ല ദൂരോട്ടാണ് ഞാൻ നിന്നത് എനിക്ക് അമ്മയും പപ്പയും കൂടെ ഇല്ലാതെ ഭയങ്കര ഒരു വിഷമായിരുന്നു
പക്ഷേ അത് ഏ മണ്ടത്തരമായി പോയി കാരണം നമ്മുടെ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നമ്മളെ വളർത്തുക എന്ന് മാത്രമാണ് ഓക്കേ അതല്ലാതെ അവരുടെ കൂടെ തന്നെ എപ്പോഴും മക്കള് വേണെന്ന് വിചാരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരു തെറ്റായിട്ടുള്ള തീരുമാനമാണ് മക്കളെ എപ്പോഴും പ്രായപൂർത്തിയായി കഴിഞ്ഞാല് അവരെ അവരുടെ പാട്ടിനു വിടണം ഇപ്പം അത്രയും നല്ല അവസരം കിട്ടീട്ട് ഒരിക്കും കളയാൻ പാടില്ലായിരുന്നു
അത് ഇനിയും വേണമെങ്കിൽ എനിക്ക് പോവാം പക്ഷെ
പോകുന്നതല്ല കാരണം നാളെ നാളെ ഇയാളൊരു വിവാഹം കഴിച്ചാലും വേറൊരു സ്ഥലത്ത് പോയി നിൽക്കണ്ടേ
അത് നിക്കണം അതുപോലെ ആയിരിക്കോ ഇത്
ആണല്ലോ നമ്മള് ന നമ്മുടെ ഈ ലോകത്ത് നമ്മള് എവിടെയൊക്കെ പോവുന്ന് നമുക്ക് പറയാൻ പറ്റുവോ അപ്പൊ നാളെ നാളെ ഒരു ഈ ഭൂമിൽ എന്തെങ്കിലും പ്രശ്നം കാരണം നമ്മൾ എങ്ങോട്ടെങ്കിലും ആ പോകേണ്ടി വന്നാലോ നിർബന്ധിതരായിട്ട് പോകേണ്ടി വന്നു കഴിഞ്ഞാ എന്ത് ചെയ്യും അപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മള് ഇങ്ങനെയുള്ള ചാൻസ് കിട്ടുമ്പോൾ ഒരിക്കലും കളയരുത്
ഇത് വല്ലാത്തൊരിതായിരുന്നു പിന്നെ അതും പോയിട്ട് പോണന്നുണ്ടായിരുന്നു ഞാൻ ഈ കോൺവെന്റിൽ പോയി നിന്നില്ലേ
ആഹ്
അവിടെ നിന്നപ്പോ എന്റെ എന്ന് വച്ചാ എൻ്റെ പപ്പേൻ്റെ പപ്പേൻ്റെ പപ്പേരെ പപ്പേരെ അനിയത്തിന്റെയോ ചേച്ചി എഹ് ചേട്ട അനിയൻ്റെതോ മോൾ മോള് സിസ്റ്ററാണ് അപ്പൊ അവര് നോക്കാനൊ ഒക്കെ പറഞ്ഞാണ് എന്നെ കൊല്ലത്ത് കൊണ്ട് പോയത് പക്ഷെ അവരെന്നെ നല്ലപോലെ നോക്കിയൊന്നും ചെയ്തില്ല. ഒരനാഥയെ പോലെ അവടെ കൂടെ ഞാൻ നടന്നു. അതുപോലെയായിരിക്കും ചെലപ്പോ ഇവര്ടെ കേറോഫി തന്നെ വീണ്ടും ഇത് വന്നത് അതോണ്ട് എനിക്കൊരു ചെറിയ പേടിയുണ്ട്.
ഞായി ജർമ്മനില് പഠിക്ക്യാൻ പോവുന്ന് പറഞ്ഞാല് എല്ലാ കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ട് അതാദ്യം മൻസ്സിലാക്ക. അവടെ പോയിട്ട് ഭയങ്കര സുഖാണെന്നല്ല അവടെ പോയിട്ട് പഠിക്ക. പാർട്ട് ടൈമായിട്ട് ജോല്യൊ ചെയ്യണം. അതിൻ്റെ എല്ല കഷ്ടങ്ങളും കാര്യങ്ങളും അങ്ങനെയെക്കല്ലേ നമ്മള് വളർന്ന് നല്ലൊരു വ്യക്തിയാവുന്നത്.
ആഹ് ഞാൻ പറയും പക്ഷേ
അല്ലാതെ നമ്മളെപ്പഴും വീ ആഹ് പറയും
എൻ എൻ്റൊരു മൈൻഡ് വെച്ച് ശരിയാവൂല്ല.
അങ്ങനെ ചിന്തിക്കുന്നുന്നുള്ള പ്രശ്നാണത് എന്നും വീട്ടിലിങ്ങനെ ചോറും സാമ്പാറും കഴിച്ച്ര്ന്നാ മത്യാ
ഇല്ല
ആഹ് പൊർത്തൊക്കെ പോയ അട്ച്ച് പൊളിക്കണ്ടേ.
അടിച്ച് പൊളിക്കണം പക്ഷേ കൂട്ടിനൊരാള്ണ്ടെങ്കി പോവാൻ പേടില്ല. ഇതാരു
കൂട്ടിനൊന്ന്വാ അ അതാണ് അട് ത്ത ഒരു തെറ്റിദ്ധാരണ നമ്മടെ ജീവിതത്തില് കൂട്ടിനാളെ വേണംന്ന് തരും അങ്ങനെ ചിന്തിക്കുന്ന എന്തിനാ നമു ക്ക് നമ്മൾ മാത്രേള്ളൂ ആരും കൂടെയൊന്നും വെരില്ല.
അയ് ശ്ചര്യാണ് ന്നാലും
ആഹ് ഇങ്ങനെ എന്നാലുംന്ന് പറഞ്ഞിര്ന്നാ ഞാം പർഞ്ഞ പോലെ ചോറക്കാം പർഞ്ഞന്ന് അവടെ ഇരിക്കേണ്ടി വെരും.
ഓഹ് നോ ക്ക എന്തെങ്കിലൊക്കെ ഇനി അവസരങ്ങൾ വരാതിരിക്കൂല. ആഹ്
അല്ല അങ്ങനൊരു അവസരം ഉണ്ടെങ്കി അട്ത്ത കൊല്ലം പറ്റ്വൊങ്കില് ഇയാൾ വിട്ടോ ഒന്നും നോക്കാണ്ട.
ഓഹ് ഇനി ഇനി നേഴ്സിംഗ് പഠിക്കാൻ താല്പര്യല്ല പോവാൻ മാത്രേ താല്പര്യൊണ്ടായിരുന്നൊള്ളൂ.
കിട്ട്ന്ന അവസരം കളയാതിരിക്ക മനസ്സിലായില്ലേ പിന്നീട് നമുക്ക് കിട്ടില്ല. ആഹ് സാധ സാധാരണ ഒരു വ്യക്തി പൈസ എട്ത്തിട്ട് പോവാണെങ്കില് പത്ത് പതിനഞ്ച് ലക്ഷം കൊണ്ട് പോണം ജർമ്മനി പഠിക്കാൻ. ഇതങ്ങനൊന്നുല്ലല്ലോ ഇയാക്ക് ഫ്രീയല്ലേ.
ഇവരങ്ങനായാണ് അങ്ങന്യാണ് പറഞ്ഞത് അത് കറ ക്റ്റായിട്ട് അഹ് പപ്പ അന്വേഷിച്ചില്ല പപ്പയും അവരട്ത്ത് എന്റെട്ത്ത് ചോയി ആ ഒരു മിനിറ്റ് ഏഹ് എന്നെ വിളിച്ച് പോയ കൊഴപ്പണ്ടോ?
ഒരു രണ്ട് മിൻറ്റ് ഇപ്പ തീരും എട്ട് മിൻറ്റ് കഴിഞ്ഞ്
തന്നെ തന്നെ ആഹ് വേണ്ടെന്ന് പറഞ്ഞു.
ആഹ് അല്ല ഞാൻ പറഞ്ഞതേ ഓരോ ക്കോരോ കൊല്ലം ക അക്കാഡമിക് ഇയർ കഴിയുമ്പഴും അത് ആഹ് പൊക്കൊണ്ടിരിക്കയാണല്ലോ അപ്പൊ അട് കൊല്ലം അല്ലെങ്കിൽ ഇക്കൊല്ലം ഇനി വന്നാൽ ഒരിക്കലും ഇതേപോലെ ആലോചിച്ച് എടുത്ത് കളയരുത് പൊക്കോളണം
ഉം അടുത്ത് പോകും അയ്നി അപ്പൊ നി പോണ്ടാന്ന് തോന്നിയാ എന്ത് ചെയ്യും
അപ്പൊ ഞാൻ പറഞ്ഞ പോലെ വീട്ടിലിരിക്കേണ്ടി വരും
അത്യന്ന ചോറും സാമ്പാറും
അതെ ചോറും സാമ്പാറും ഇയാള് പിന്നെ മീനും തിന്നില്ല ഇറ ചെന്നില്ല ഈ ചോറും സാമ്പാറും തിന്ന് ജീവിതകാലം മുഴുവൻ അവിടെ ഇരുന്ന മതിയോ
ഉം എന്തെയ്യാൻ ഇങ്ങനായി പോയി
അങ്ങനെ ആവരുത് നിങ്ങൾക്കൊക്കെ ഇതുപോലെ അവസരം കിട്ടീട്ടാ എനിക്കൊക്കെങ്ങനെ ഇത് ഞാൻ പണ്ടേ പോയേനെ
ശരി അവരെടുത്ത് പറയാ ഇതുപോലൊരു കുട്ടിയുണ്ട്
അയ്യോ ഇനി വേണ്ട അതൊക്കെണ്ണീ
ആഹ്
ആ പറഞ്ഞോ
ആഹ് ആഹ് അവിടെ വെച്ച് ഗേൾസിനെ മാത്രം എടുക്കൂ ബോയ്സിനെ എടുക്കൂല
ഓഹ് അങ്ങനെ ഓഹ് അതായത് നഴ്സിംഗാണോ
ഓഹ് വ അവിടെ ഇവര് പൊതുവേ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട് ഈ കോൺവെൻ്റ്
ആഹ്
അങ്ങനെ അവിടെയാണ് ഞാൻ നിന്നത് അവിടെ നിന്ന് കൊറെ ഞാൻ കഷ്ടപ്പെട്ട് കുഞ്ഞിലെ നിറയെ കഷ്ടപ്പെട്ടു
അല്ല ഇനി അവര് കോൺടാക്ട് ചെയ്യുമ്പോ നല്ലൊരു കോഴ്സ് നീ അങ്ങോ പറ അതായത് എനിക്കിങ്ങനെ താല്പര്യമുണ്ട് അതിൽ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കില് പൊയ്ക്കോ
അങ്ങനെ വല്ലതും നോക്കാം
അതെ ഇപ്പൊ ഇതേപോലെ തന്നെ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അങ്ങനെയൊക്കെയുള്ള കോഴ്സലുണ്ടല്ലോ
ആഹ് അതെ ആഹ് അത് ഈ എടക്ക് വേറൊരു കോഴ്സ് ജി ഡി എ എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് നേഴ്സിന് അസിസ്റ്റന്ററ് ആയിട്ട് ഹെല്പ് ചെയ്യാൻ വേണ്ടിട്ട്